ഓ എടേ സ്ഥലം
ഏ എന്താ പാട് സ്ഥ പേര് സ്ഥലോന്നും പറയാൻ പ ല എന്താ പേര് അല്ല സേറ് എന്താ സ്ഥലം എല്ല എന്താ സു അറിയാ അതാ അതൊന്നും പറയാൻ പറ്റൂല എന്താ സുഖല്ലേ
അല്ല ഇങ്ങള് എന്ന് ജോയിൻ ചെയ്താ
ഞാനിപ്പോ രണ്ട് രണ്ടോ എത്ര ആഴ്ച ഒരായ് ഒരാഴ്ച്ചാവ്ണുന്ന് കേക്ക്‌ണ്ടോ
എന്തേ മനസ്സിലായപ്പോ ഇതിനെപ്പറ്റി
ഇതിനെ പറ്റിയൊന്നും ഇപ്പോ ഇവടെ ചോയിക്കാൻ പറ്റൂല്ല എന്താ പാട് സുഖല്ലേ
അത്ര പാ അത്ര പാടോള്ളൂ പിന്നെ
ആഹ് പി
ആ കൊഴപ്പല്ല എപ്പോഴേങ്കിലൊക്കെ ഹസ്ബൻന്റ് നാട്ടില്ണ്ടാവുമ്പോ മാത്രം
ഫസ്റ്റ് കോള് ഫസ്റ്റ് കോള് ഇന്ക്കാ വിളി
അ അതെ ഫസ്റ്റ് കോള് ഇയാക്കാ എനിക്കറില്ലേ
ഏ ഇന്നാ പി ഇതീ കേരുമ്പോ ആ കേറുമ്പോ
ഞാൻ ഇന്നാ ശെരിക്കിത് ജോയിൻ ചെയ്ത അഞ്ചാം തീ വരെയുള്ള ടാസ്ക് കംപ്ലീറ്റ് ആക്ക എന്നൊക്കെ പറഞ്ഞ്. എനിക്ക്
ആ ആ ഇന്നന്നെ ക ഞാനിപ്പോ ഇനിക്ക്ന്നാണ് ടാസ്ക്. ഇന്ന്പ്പോ ഞാനിപ്പോ പയിനെ, പയിനേഴാമത്താള. പതിനെട്ടാമത്തെ
അത് ശെരി ഞാൻ ഫസ്റ്റ്ത്താണ് എവിടെ വരെ ഓഹ മാർക്ക മഴണ്ടോ?
ഉം അങ്ങനെ ഇപ്പ മഴഇല്ല, ഇതരെ മയെനി പത്ത് മിനിറ്റ് സംസാരിക്കണം.
ഇങ്ങനെ ആർക്കറിയ
ഉം പിന്നെ കുട്ടിളൊക്കെ പിന്നെ കുട്ടിള എത്രണ്ണംഉണ്ട്? ചായ കുടിച്ചോ? ഇല്ല ചായ കുടിച്ചിട്ടില്ല.
ഇന്ക്ക് രണ്ടാള്, ഇങ്ങക്ക? ഏ
കുട്ടില് എത്ര
അല്ല രണ്ടാൾണ്ട്, നിങ്ങക്ക് എത്ര ആളുണ്ട്?
ഇന്ക്ക് ഒരാള്
വർക്ക് ചെയ്യ്ണ്ടോ? വേറെന്തെങ്കിലും
ഏഹ് ഇയാൾ ചെയ്യുണ്ടോ?
ആഹ് ഇല്ല ഇല്ല
ഉം
കുട്ടി, കുട്ടി എന്ത് ചെയ്യ്ണേ? ചെറിയ കുട്ടിയാ
കുട്ടിക്ക്ഇപ്പൊ രണ്ടു വയസാവും ഈ മാസത്ക്ക്‌.
അഹ് ശരി. വീട്ടില് വേറെ രൊക്കെണ്ട്?
വേറെ ആരുല്ല ഞാനും ഹസ്ബൻഡള്ളു. വേറെആരൂല്ല ഇമ്മി പേര് രണ്ടു നാത്തൂമാര് ഹസ്ബൻഡ് ഇലക്ട്രിഷൻ വർക്ക് നാട്ടില്. പിന്നെ
നാട്ട്ന്ന് ആ ആ ശരി. ഉം
ഫസ്റ്റ് ഫസ്റ്റ് ആവുമ്പോര് ഫസ്റ്റ് ആവുമ്പോ നമുക്കെന്താ വേണ്ടീത് നിക്കരു വെപ്രാളണ്ടാവും ല്ലേ പിന്നെ
അല്ല ഇതിൽ എവിടെ സ്ഥലംന്നൊന്നും പറയാൻ പറ്റൂല?
ഏഹ് സ്ഥലം, പേരൊന്നും, പറയാൻ പറ്റില്ല. ഏ നമ്മള് ഫസ്റ്റ് ആകുമ്പോ
നിങ്ങളെ പേര് കാണിക്കണ്ടല്ലോ ഇത്ൽ
ആ പേര് കാണിക്കും പക്ഷെ നമ്മള് പറയാൻ പാടില്ല. ഇയാളെ പേര് ഇവിടെ കാണിക്ക്ണ്ടല്ലോ നമ്മള് ഇത് കേയരുമ്പോ ഏതിനെ കുറിച്ച് പ്ര പ്രകൃതിയെ കുറിച്ച്, വിദ്യാസത്തെ കുറിച്ച്
എന്താ ചെന്നൈയില എന്താ പണി ഹസ്ബൻ്റിന്
ആവിടെച്ചയിട്ടാ
ചായക്കട
എങ്ങനെ
എന്തായിരുന്നു പണി
ആടെ ചായക്കടാ ഷോപ്പ്. ചായക്കട ഉം കുൾബാറല്ല, ചായേം സ്നാക്സ് മാത്രേള്ളൂ. ഇപ്പൊ അവിടെ നാട്ടിലണ്ട്. ഉം മേഞ്ഞാന്ന് വന്നതാ.
ഏ എന്താപ്പോ ഒരു മാസക്കോ.
ആഹ ചെലപ്പോ.
ഒരുമാസോ.
അങ്ങനൊന്നുല്ല ഇല്ലലാ ഓൽ. ഒരു മാസം ചെലപ്പോ ഇരുമ്പ ഇരുമ്പത്തജിസം മൂത്താളെ. ഉം മൂന്നാം ക്ലാസ്സില് ചെറിയ ആള് മൂന്നര വയസായി.
മൂന്നരെ എന്റെ മോൾക്ക് ഇപ്രാശ്യം പറല്ലേ ഈ മാസ. ഈ ജൂലൈ പതിനഞ്ചക്ക് രണ്ട രണ്ട് വയസ്സാകും. ഈ ജൂലൈ പതിനഞ്ചക്ക് രണ്ടു വയസാവും പറയാ.
ഏ അയ്ശെരി.
ഉം. പിന്നെത്താ
പിന്നെ ന്താനിക്ക് ഇതെന്താന്ന് അറിയില്ലരുന്നേ ന്റെ ഫ്രണ്ട്. ഒള് പറഞ്ഞന്നങ്ങനെ ഒരു സംഗതി ഇണ്ട് ചെയ്തോക്ക്ന്ന് ടാസ്ക് ചെയ്യണട്ടോന്ന്.
ആ ഞാന ഇത് ഫസ്റ്റ്പ്പോ ഞാനിപ്പോ എപ്പളാ കോളയ്.
ആ ആ ഗ്രൂപ്പില് ഗേൾസ് മാത്രമേ ഉള്ളൂപ്പോ. ഏനെ. ഹലോ. ഹലോ. ഹലോ ഹലോ. ഹലോ.